ഹലോ ആ ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെ ഉണ്ട് വിശേഷം ആ
അ നല്ല ഉ പോ നല്ല മഴയാണ്
ഉം
ഓ കൊറച്ചേരം ഓഫ് കൈഞ്ഞു കൊറചേരം നല്ല വൈല്ണ്ടയിനു അപ്പോ തിരിമ്ബിയോക്കെ വെയിലത്തിട്ട്
ആ അപ്പൊതിന് പെയ്യൂല്ലേ ആ ആ തിരുമ്പിട്ട് പുറത്തേക്ക് ഇട്ട് അവിടെ അങ്ങനെ നിക്കണം എന്നാ അ പ്രശ്നല്ല
ആ അതെ ഞാൻ ഉമ്മ ഇണ്ടായി ഉമ്മങ്ങെന നോക്കിനിക്കെയ്ന് ഉം
വേറെ ആ അപ്പൊത കായടെങ്ങന്ന് വേറെ എന്തൊക്കെ എന്താ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ
സ്പെഷ്യലയിട്ടൊന്നുല്ല പിന്നെ ഇന്ന് മീൻ വാങ്ങീന് മീൻണ്ടപ്പോ
ആ മീൻ അതിലൂടെ വരാരിക്കും
ആ മീൻ വന്നി
ഉം ഉം ആഹ് നല്ല വെലയാണ് കൊണ്ടരണതൊക്കെ വെച്ചിട്ടുണ്ടായി ഒരു ചൊയ പോലെ ഉണ്ടാവൂലോ ചിലരതൊക്കെ
ആ ചിലത് ഇണ്ട് പക്ഷെ ഇന്ന് ഇന്നത്തെ ടേസ് റ്റ്ണ്ട് ഇന്ന് അയിലാണ്
ആ ആ
അയില ടേസ്റ്റ്ണ്ട്ന്ന്
ആ ആ
പിന്നെ മീൻ ഞാൻഞാനും ഉമ്മിം മാത്രെ കൂട്ടൂള്ളൂ അല്ലാതെ ഇവരൊന്നും കൂട്ടൂല
ആരും കൂട്ടൂലല്ലേ ആ അപ്പൊ അവർക്കെന്താ ചെയ്യ വേറെ എന്തെങ്കിലും ഉണ്ടാവൂല്ലേ
ആ ഓൽക്ക് ചിക്കണ്ടായി കൊറച്ച് ഉണ്ടാക്കിച്ചേ ഇന്നലത്തെ ഇണ്ട്
ആ ആ
ദിയച്ച
ആ രാത്രിയാക്കും രാവിലെന്നെ ഫുഡ് ഇണ്ടാക്ക
ആ ഞാൻ നേരെം വൈകിയ ചോറ് വെക്കല്അപ്പൊ പിന്നെ ആ ഒന്നിച്ചണ്ട് വെക്കും
ആ
ഉം
മക്കളൊക്കെങ്ങനെ സ്കൂൾ പോണതാ ചെർതൊ
അല്ല മോൻ വല്ത് പ്ലസ് ടു ആണ് ആ ഓ ന്‌ ഇന്ന് ഇല്ല ഓന് മറ്റെ പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ ചേർത്തല്ണ്ട്ന്ന്
ആഹ് അതൊണ്ട്ന്ന് ലീവാരിക്കുല്ലേ
ആ അപ്പൊ അഓണ്ട്ന്ന് ഓന് ലീവാ ഓണ്ട് വടെ പിന്നെ മറ്റോള് രണ്ടാമത്തോള് എട്ട്ലാണ് മൂന്നാമത്തോള് നാൽലാണ്
ഏ ആ
ചെർത് ന് ന്നെ മൂന്ന് വയസ്സാണെള്ളൂ
ഏ അംഗൽ ആ അംഗലാടിലൊക്കെ പോവാൻ ആയീല്ലല്ലേ
ഇല്ല ആയീല്ല ആ സെപ്റ്റംബറില് മൂന്ന് വയസ്സാകും ന്നട്ട് കൊണ്ടേയാക്കാ വിചാരിച്ച്ണ്ട്
ആ
ഓന് വത്താനം കൊർച്ചൂടീം റെഡിയാവാൻണ്ട്ങ്ങനെ
ആഹ് പോവണം പറയോ അംഗലാടീക്ക്
പോണ്ടാന്ന്റയെള്ളൂ
പോണ്ടാ ഉം അടുത്തന്നെ അംഗലവാടി ഉം
ആ ഇവിടെ അടുത്തന്നെ കൊർച്ച് നടക്കാനൊള്ളൂ മറ്റോല് സ്കൂൾക്കോകുമ്പോ ഞാൻ സ്കൂൾക്കാപോണേ റിം ഓലപ്പം ഓല് പോണണ്ട്ട്ട് അംഗലാടി ഞാൻ പോണില്ലാറിം
പോണ്ല്ലാറിം
പിന്നെ നമ്മളീ ഇ അ ഓൽക് ഈ അമൃതപ്പൊടി ഒക്കെ കി ട്ടൊല്ലോ അംഗൻവാടിന്ന് അപ്പൊ അത് വാങ്ങാനൊ പ്പൊ പോകുമ്പോ ഒപ്പം പോന്നാലെക്കെ ഔടെനിക്കു ഔട്ന്ന്പോരാൻ കൂട്ടാ ക്കൂലപ്പൊ ഓനവ്ടങ്ങനെ നിക്കണം ഔടെഈ കൾച്ചാനൊക്കെ കൊറെ
സാധനങ്ങൾ ഉണ്ടാവൂലെ ആഹ് കളിസ്സാനങ്ങൾ പിന്നെ ഫുഡും ഇണ്ടാവൂല്ലേ കഴിക്കാൻ ഓരോ നേരത്തിന് ഇങ്ങനെ ടൈമ്നൻസരിച്ച്
ഏ ഫുഡൊക്കെ നല്ല ഫുഡാ ഇപ്പോ ഇപ്പൊ നമ്മളാദിരിത്തൊന്നല്ല നമ്മളൊക്കെ പോയന്ന് ഉപ്പ്മാവും
ആ അത് മാത്രൊള്ളായിരുന്നു ഇപ്പൊ പ പല വിധാണല്ലോ കടല മുട്ടായിയാക്കിയാ ണ്ടും
ഏ അത്ണ്ട് പാല്ണ്ട് പിന്നെ ചെന്ന്ട്ട് ആ പത്തണിക്ക്ഞ്ഞ് റാഗി ഇണ്ടാക്ക്യാണ്ട് പായസാക്ക്യാണ്ട് ഇണ്ടാക്കി അങ്ങനെ അല്ലെങ്കി നൂൽപുട്ടോ പ്പോ ഉം പലേ സാധനം വൈകുന്നേരം അങ്ങനെയാല്ലോ ഇപ്പാദ്യ ത്തമാരി തൂക്കാത്രൊന്നും കൊണ്ടോണ്ടല്ലോ ആ കഴിക്കാൻ കൊടുക്ക അല്ലെങ്കിൽ ഞമ്മള് തൂക്കാത്രം കൊണ്ടോയി പുമ്മാ വാങ്ങി
ആ ആ
ഇപ്പത് ല്ല ഇപ്പൊക്കെ വൈന്നാരത്ത്ന്
ആഹ് ഔട്ന്നാവുമ്പോ കൂട്ടത്ത് കഴിക്കും ചെയ്യോല്
ഏ കഴിക്കു ചെയ്യു ഓരോ ദിസ് പ്പോ ഓരോന്നാണാണു എലയടെ അല്ലെങ്കി ഉണ്ടെ അല്ലെങ്കി ചെറുപയറോട് സു
ആ ഒക്കെ ഇണ്ടാക്കൂല്ലേ പലയിറ്റാ
ഉച്ചേക്കും അങ്ങനെയാല്ലോ നല്ല സാമ്പാറും ചോറോ അയ്ക്കെന്തെങ്കിലും ഉപ്പേര്യോ ആ മുരിങ്ങണ്ട് ഉം മുരിങ്ങാ എന്താ മുട്ടട്ടാണ്ടാണ് ഇണ്ടാക്കല് റിം ടീച്ചറ് തോരനാക്കിയാണ്ട്
ആ ആ
നല്ല രസാണ് പർഞ്ഞ് ഇന്നോട് ഞാൻ ഇവിട്ന്നൊക്കെ മുരിങ്ങൊണ്ടോവേ മുരിങ്ങ ചെലോല് ഇങ്ങനെ ആ വീട്ടിന്ന് കൊണ്ടരാൻ പറയും അപ്പൊ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ കൊ ട്ത്തയക്കൽണ്ട് ഇവിടെ കുട്ട്യാളില്ലെങ്കിലും ടീച്ചറിന്നോട് മുരിങ്ങണ്ടോ ചോയ്ച്ചാണ്ട് ആവുമ്പോ കുട്ട്യാളെട്ത്ത് കൊട് ക്കും ഞാന് ആരും കൊണ്ടരാത്തന്ന് അപ്പങ്ങനെ കൊട് ത്തയക്കുമ്പോ ഞാൻ ചോദിച്ചു ഇതെ എങ്ങനെ ഉപ്പേരിയക്കലാണോ ചോയ്ച്ച് ഞാൻ അല്ല ഇതിങ്ങനെ മു ട്ടട്ടാണ്ട് വെച്ചാ മതി നല്ല ടേസ്റ്റ്
ആ ഇന്നാ കഴിക്കും ചെയ്യാ അല്ലെങ്കിൽ മുരിങ്ങ കഴിക്കാൻ മടിയാണല്ലോ മ മക്കൾക്ക് ഉം.
മുരിങ്ങാന്നാൽ താളിച്ചാലെന്നെ എല ഒറ്റ പൊടി തൊടൂലല്ലോ മ
തൊടൂല ആ ആ അത് കൊല്ലീ കുടുങ്ങും പറിം ഇവിട്ത്ത മോനൊക്കെ മോന് കൊല്ലീന്ന് എറങ്ങൂലാറിം ഇം. ഉം
മുരിങ്ങ രസല്ലാത്തോണ്ട്ല്ലേ താളിച്ചാല്. ഉം. ഉം രണ്ടീസത്തിന് ഒരു പച്ചച്ചൊയള്ള
ആഹ്
ഉം പിന്നെ നല്ല ഇള്ളത് ഇവിട്ത്തൊക്കെ നല്ല രസണ്ട് എല്ലാരും കൊണ്ടോവല് ണ്ട്. ഇതിന് മുരിങ്ങ കായിണ്ടാണ മുരിങ്ങ അങ്ങനെ വേറെണ്ട്ല്ലേ.
ആ അത് വേറെണ്ട് അതിന്റെ എല ചെൽതിന്റെ രസണ്ടാവുലാ ചെലതിന് പിന്നെ കൊഴപ്പല്ല നമ്മളെ സാധാ എലന്റാതിരിയന്നെ ആയിരിക്കും ആഹ് എലന്റാ
ഇങ്ങള് ഇപ്പത്തെ മുരിങ്ങ ഒല്ത്തന്ന കുടിയിരിക്കല്ന്റന്നേ ഒന്ന് കുയിച്ചിട്ടിട്ട് മു ന്നിലായിട്ട് വെല്ല്യ മരായിനി
ആഹ് മുന്നിലായപ്പൊ വെ
ആഹ് ഇതായപ്പോ ന്ന്ട്ട് പിന്നെ കായ് ഇണ്ടാവലൊടങ്ങീനെ വല്ല്യ വല്ല്യതാവുമ്പോ നല്ലോം മൂത്ത് ഇതാവു മ്പങ്ങണ്ട് കായ് ഇണ്ടാവല്ലോ അങ്ങനെ ഒര് എട്ട് പത്ത് കായൊക്കെ ഇണ്ടായി അപ്പ പിന്നെ ന്നെ പിന്നെ എല്ലാരും പറ്ഞ്ഞ് ഇങ്ങനെ നമ്മളെ വീ ട്ന്റെ മേലെ മുരിങ്ങ വളരാൻ പാടില്ലാർഞ്ഞ്
പാടില്ലാ
അങ്ങനെ പറഞ്ഞേക്കും പണ്ടത്തെ അന്ത വിശ്വാസേക്കാരം അപ്പൊ പിന്നെ ഞങ്ങളെ അങ്ങനെ ട്ട് മുറിച്ചിട്ട് പിന്നെ
ഇവടെ അട്ത്തുണ്ടാരുന്നു അങ്ങനെ നറയെ ഇണ്ടാവല്ണ്ടാരുന്നു ആര് ക്കാവശ്യല്ലാ ആരും ഇട്ക്കുല്ലാ ഞാൻ ച എന് ഇട്ക്കണോരോടക്കെ ഇട്ക്കാൻ പറയും അങ്ങനെ ഞാനൊക്കെ ഇട്ത്തൊണ്ടോന്ന് സാമ്പാറ്കൊക്കെ ഇട്ടീനെ
ആഹ് ആഹ് അവിയ്ല്ക്കൊക്കേ നല്ല രസാല്ലെ അവിയല് ഇണ്ടാക്കുമ്പൊക്കെ നല്ലോംമാണല്ലോ മുരുങ്ങക്കായി സാമ്പാറ്
ഓണത്തിന്റെ സീസണ്ലൊക്കെ നല്ല പൈസേണ് ആഹ്
ഞാപ്പൊ അവിയലിനും ഇതിനൊ സാധനോം പറയുമ്പ അവിടുന്ന് കൊണ്ടിപ്പിച്ചാലാവും മുരിങ്ങക്കായും വേറ ഇട്ട് വാങ്ങിയണ്ട് ആഹ് അപ്പൊൾ ഇപ്പ ഇവിടില്ല
ആഹ് എന്നാ പിന്നെ ആ കൊമ്പ് നിങ്ങള് വേറെ വീടിന്റെ വേറെ സൈഡിലൊന്നും കുത്തി നോക്കിലേ ഇനി ആ കൊമ്പ്
ആഹ് അയിന്റെ കൊറെ കുത്തീനി ഇങ്ങട്ടൊന്നും ഉണ്ടായില്ല ഇപ്പോം ഇവിടെ മുരിങ്ങക്ക കൊറവാ പിന്നെ ഇപ്പ ഉമ്മ ഇവിടെ ഞങ്ങള് മുന്നിലൊരു ഒഴിഞ്ഞൊരു പറമ്പ്ണ്ട് അതിന് ആളും ഒടമയൊക്കെ ഇണ്ട് പക്ഷെ വരലൊന്നു ഓല് അങ്ങനെ വന്ന് അപ്പ ആഹ് അ അയില് കുത്തീനാണ്ട്
ആഹ് ആഹ്
അതില് മത്തനൊക്കെ കുഴിച്ചിട്ടിട്ട്ണ്ട് ഉമ്മ മത്തപ്പൊ പൂത്ത് ആകെ കേട് വന്നു പോയി
ഏഹ് കണ്ടിട്ടില്ലേനൊ
കണ്ടീന് ചോദിച്ചാ എന്താന്നറിയില്ല നല്ലോണം ഉഷാറായിട്ട് കൊറച്ചു ഇങ്ങട്ട് വന്നീനി എന്നട്ടപ്പ എന്താ മഴ ഉഉം മഴ കൂടിട്ടാണോ അറിയില്ല പാകപ്പെട്ടു പോയി ഇല്ല കാ ഇണ്ടായില്ല
ആഹ് ചെറുതുണ്ട് പൂവിട്ടാണ് ആ പൂ ഇങ്ങനെ ആ
ആഹ് കൊയ്ഞ്ഞു പോകും ഉം ഇവ പൂവൊന്നും ഇട്ടിട്ടില്ല
ണ്ടാവും അത് കൊഴിഞ്ഞുപോകുവാ എല്ലാ സാധനം അങ്ങനെ മുളക് ചഴത് പച്ചമുളക് ഒക്കെ ചരുത് അങ്ങനെ ആഹ് കൊഴിഞ്ഞു ആഹ ആഹ
ഉം പിന്നെ കുമ്പളങ്ങ ഉണ്ട് ഇവിടെ നമ്മള് ഇവിടെ അടുക്കള ഭാഗത്ത് ഇതേപോലെ കറിയേപ്പുണ്ട് കുറേ കൊറെ കറിയെപ്പ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുടിയിരിക്കല് കഴിഞ്ഞാൽ അന്ന് കുഴിച്ച കറിയപ്പ പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ അതിൽ ഇമ്മ അങ്ങനെ അടുക്കളവാ ടുക്കള ഭാഗത്തം അവിടുന്നന്ന് പറഞ്ഞൊക്കെ കൊണ്ടന്ന് എടുത്ത്ടുത്ത് അടുൊഴിച്ചിും എത്രോ മരം നാലഞ്ച് മരം ഉണ്ട് അടുത്ത് അടുത്ത് എന്നട്ട് അത് മണ്ണൊക്കെ ഉം മണ്ണൊക്കെ ഇട്ട് നല്ലോ പര ത്തൊക്കെ കൊടുത്തു അയാണ്ട് ഉണ്ടാവാണേൽ ഉണ്ടാവട്ടെ അല്ലെങ്കി പോട്ട എടുത്ത് ടുത്തു കുഴിച്ചിട്ടീന്ന് ആ ഏതായാലും ഒക്കെ ഉണ്ടായി അപ്പൊ നമ്മളിങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാവല്ലോ പീടികന്ന് കൊണ്ട് വരുന്ന അത് ഞാന് എരിഞ്ഞേന്റെ ബാക്കി വേസ്റ്റ് ഒക്കെ ഉള്ളത് നമ്മൾ ഈ കുമ്പളത്തിന്റെ കുരു ആ കുരു ഒക്കെ ഉണ്ടവാ
ആ
എങ്ങനെയാണോ അറിയില്ല ഒരു കുമ്പളത്തിന്റെ വള്ളി ഇങ്ങനെ പൊന്തി ഒന്ന് കരിയക്കുമ്പോടെ കൂടെ ഇണ്ടായിണ്ട്പ്പോ വലിയൊരു കുമ്പളങ്ങ ഉണ്ട് അതില് മേല് പറിച്ചാനാണള്ളൂ ആയില്ല
ആ അങ്ങനെ ഉണ്ടാവും പറഞ്ഞേ കുമ്പള കയറും അങ്ങനെ ഉണ്ടാവണതാണല്ലോ അങ്ങനെ മൊളച്ചാണ്ട് ആ പാടെ മൊളച്ചാണ്ട
ആ അതാണെങ്കില് ഒരു നമ്മള് സാധാ ഉരുണ്ട കായില്ല ആയി മറ്റേ ഇതല്ലേ എന്താ പടവലല്ലേ ആ പടവലത്തിന്റെ ആ നീണ്ട ആ നല്ല നീണ്ട കായ്
ഏ
മറ്റെ സാധാരണ ഒരു ഉണ്ട ണ്ടാലൂർ കുറഞ്ഞ നീണ്ടാണ്ട് ആ ഇത് വണ്ണല്ലാതെ നീണ്ട് വണ്ണം വെക്കുക്കാരോ കളറ് കുമ്പളങ്ങന്റെണ്
ആ ആ
ഉം എന്താ കടും പച്ചക്കളറാണ്
ആ ആ ആ
ഉം കളറൊക്കെ ആ
വണ്ണം വെച്ചുണ്ടാവില്ല ആ ആ
ചതച്ചിട്ട് വെച്ചിട്ടൊന്നുല്ല ഒന്നുമില്ല ഒന്നേ ഇണ്ടായി രണ്ടു മൂന്നെണ്ണം ഒക്കെ ഇണ്ടായിനി കടന്നല് കുത്തുവല്ലോ ഈ സാധനത്തിന് ഇങ്ങനെ അങ്ങനെ കടന്നല് കു തോന്നുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം ചാടി പോയി ഉം പിന്നെ അയിന്റെ വള്ളി ഇങ്ങനെ ഈ പെരമേക്ക് ഇങ്ങനെ കേയറിയപ്പോകും കഴിഞ്ഞ വെള്ളിയാഴ്ച ഉമാപ്പള ഒക്കെ കേറിയോണ്ട് അവിടെ വെട്ടി കൊടുത്ത് വെട്ടി കൊടുത്തപ്പോ ഒരു കുമ്പളം ഉണ്ടാവുണ്ടായി കൊറച്ചൊക്കെ വലുപ്പണ്ടായിന് ആ അതിപ്പോ വാടി കൊയിഞ്ഞു
ഏ
ല്ല അത് കാരണത് മുറിച്ചിലെ ഉം മുറിച്ചിട്ടേ ചോയി ചോയിച്ചിട്ടൊന്നുല്ല ട് മുറിച്ച് കഴിഞ്ഞാരെ മുറിച്ചിട്ടൻ ട്ടോ
ഉം
നിട പടക്കോ വള്ളിയൊക്കെ ഏകദേശം മുറിച്ചൊരു വാട
ആ ആ ആ അവണിയയിമക്ക ലുടെ എന്തെങ്കിലും ജന്തുക്കള് കാര്യതച്ച് വെട്ടിയാതായിരിക്കും
ആ അതാണേ അമ്മള് അകതൊക്കെ കേറിയലു കൊടുക്കൂല്ല അയിന്റെ ഒരു സീസണുല്ലേ ഇനിപ്പ ഇതിന്റെടെല്
സീസനന ആ
ന്നായിക്കോട്ടെ പിന്നെ വിളി
ആ ആ ആയിക്കോട്ടെ
ആ
ആ